അല്ല സുഖാണ് ഉം കുട്ടിളൊക്കെ സ്കൂള് പോയാ
ആ എല്ലാരും പോയേ ഒക്കെ പോയി ഒറ്റക്കാണ്പ്പോ
ഏ
അക്ക ഇൻക്ക് മൂന്ന് മക്കള്
ആഹ്
പ്പഎല്ലാം പോയി ഓല പോകോള വഴി
ആ രാവിലെ ഒരു പടേണ് രാവിലെ ഓലെ പറഞയ്ക്കലും
ആരാ മദ്രസ്‌ കോവലും വന്നിട്ട് പോകലും ഒരു പടേണ് ഒരു ഒമ്പതരവുമ്പത്തിനൊക്കെ പോകും
ആ ആ ഏ ഒമ്പതരോ ആമ്പത്തിനോ പോവല്ലേ
ആഹ ഇവിടുന്ന് ബസ്സ് ഉണ്ട് ഒമ്പത് നാപ്പിന് ബസ്സണ്ട്
ആഹ അപ്പൊ നേരത്തെ വരേക്കും മദ്രാസിൽന്ന്.
മദ്രാസിന്ന് ആറ് മണിക്കാണ് മദ്രാസ് അപ്പൊ ഏഴരകൂവിടും
പേ ഏയരക്ക് വിടും
ഹ അപ്പോല് ആ് അപ്പൊത്തിന് മെ ചെറുതിനിനെ എണീപ്പിച്ച് മാറ്റിച്ചോന്റെറെ സുറുസൊക്കെ കഴിയുമ്പോത്തിനോ നീ കുമ്പതിനന് എട്ടണി ആാവുള്ളൂ
ആഹ്
പിന്നവനെ മാറ്റലും ഓന്റെ എല്ലം കയ്യുമ്പോത്തിന് കൊറേ വാസി പിടിക്കും
മ് ഞമ്മൾത് പിന്നെ നേരത്തന്നെ എണീക്കും ഒ ആഹ് അല്ല മോന് നേരത്തെണീക്കും പക്ഷെ പോകാൻ മടിയാണ്
ആഹ് വടെ മടിയൊന്നുല്ല പിന്നെ ണീക്കാൻ വൈകും കെടക്കാലൊക്കെ നേ നേർത്തെ കെട നേർത്തെന്നെ ഞാൻ കെടക്കുമ്പോ ന്റെ മൂട്ട് കൂടെ തെന്നെ ഇങ്ങനെ നടക്കും. ച്ചി എപ്പളാ കെടക്ക ഞാൻ കെടക്ക്ണെ എപ്പളാച്ച കെടക്കും ഓൻ കൗത്തില്. കയ്യ് വെച്ച് കെടക്കണം ന്നെ
ആഹ് ആഹ് ആഹ് അപ്പയ്ല് ഞമ്മളൊപ്പം കെടക്കണ്ടിയെരു അങ്ങനെ കെടക്കൊ
പ്പൊങ്ങനെ നടക്കും ന്നലെ പിന്നെ ഞാൻ പറഞ്ഞു ന്റെ കയ്ഞ്ഞിട്ടില്ല പോയി കെടക്ക് പറഞ്ഞു അപ്പൊ ഒമ്പണി ആയപ്പോത്തിന് പോയി കെടന്ന്. പിന്നെ ആദ്യക്കെ. ആദ്യക്കെ നീക്കണീ ഞമ്മള് ണീക്ക്ണീന്റപ്പം ണീക്കും.
ആഹ്
ഇപ്പൊ വൽത് വൽതാണീന് ന്സരിച്ച് ങ്ങനെ വൈകി വൈകിയല്ലെ ണീ
ആഹ് ഹ സ്കൂള് പോവാണ്ട്ന്ന് അറീമ്പോ തന്നെ നേരം വെയ്കും അത് ചെൽപ്പൊ ഇസ് ആഹ് ഇസ്കൂൾ ഇല്ലാത്ത ദിവസക്കെ ണ്ടെങ്കിൽ അന്ന്
ആഹ് അന്ന് നാരത്തെ അന്ന് ദേമാരിക്കന്നെണ് നാരത്തെ ണീക്കും
ആഹ് ഞാൻ പറയാ ന്ന്പോ പോയ് കെട്ന്നൊറങ്ങിക്കോളി അഅപ്പോൽക്ക് ഒറക്കൂല ഒന്നുല്ല
ആഹ് ഫുഡ് കൊണ്ടാവൂല്ലേ വാഷ് ക്ഷണം കൊണ്ടോവൂല ഭക്ഷണം ഓക്ക് സ്ക്കൂള്ന്നെ കിട്ടും ഒരാൾ കൊണ്ടോകും രണ്ടാൾ പിന്നെ ഔട്ന്നെന്നെ വാങ്ങും
ആഹ്
ചെർതിന് പിന്നെ എൽ കെ ജി ആകും. എൽ കെ ജി അത്കൊണ്ട് ഓലവ്ട്ന്നെന്നെ പ്ലെറ്റിൽ ഓലവ്ട്ന്നെന്നെ വെൾമ്പി കൊടുകും
ആഹ് അതന്നെ നല്ലത് അമ്മള് ഇവിട്ന്ന് കൊണ്ടായ തൺത്ത് തായ്ക്കാണ്ട് അവ്ടെ സ്കൂള് ചൂട്ള്ള ചോറാവുമ്പള്. ന്നാലും വേണം എന്തേയിലൊക്കെ കൂട്ടാന് ഓല് വിചാരിച്ച കൂട്ടാൻ വാണം.
ആഹ് വര് വടെ വെറും കെങ്ങ്ള്ളൂ പറ്റ കെയങ്ങ് പൊരി സോയാബീൻ പൊരിച്ചത്.
എല്ലാട്ത്തും അതന്നെ എൽ ആഹ് എല്ലാർക്കും തന്നെ ഈ പൊരി സോയാബീനുംതും. പിന്നെ വടെ പറ്റും ങ്ങനെ എന്തേലും ഉപ്പിലക്കെട്ടെണ്ടാവുലെ
ആഹ് അത് ലേ ആഹ് അത് ഇസ്കൂൾ കൊണ്ടാകാന് വർ ക്ക് പറ്റൂല പക്ഷെ വെർദെന്നാൻ പറ്റു
ആഹ് ഇസ്ക്കോൾക്ക് ഇവര്ക്ക് നല്ലെ ഇഷ്ടാണത് അത് കൊറച്ച് തോനെ വാൻഡ്യേരും കുട്ടിയാക്കൊക്കെ കൊടുക്കാന്. അതാവുമ്പോ ഒരു കൂട്ടാനു ഓൽക്ക് വാണ്ട അവടെ കൂട്ടാനും വാണന്നില്ലവര്ക്ക് വെറ്തെപ്പാത് ആ ഉപ്പിലിട്ടെ കൊണ്ടോയിറ്റ്പ്പ ചോ
ആഹ് അത് അ ഇസ്കൂൾത്തന്നെ ണ്ടാവും. പലവിധം കൂട്ടാനെ ന്നാലും മണോഒൽക് കൊണ്ടോവ. ഇപ്പൊ ഇവലെ ഇപ്പ ചീത്ത പറയും എന്നും ഈ പൊരിച്ചത് കൊട്ത്തയച്ചാ കുട്ട്യാക്ക് വയറ് വേദനെയ്ക്കും പറയും അപ്പൊ പറഞ്ഞ്ട്ട് കേക്കണ്ടെറയും ഞാന്. ഇന്നിപ്പൊ ഞാൻ പറഞ്ഞു ഇന്നിപ്പൊ ഒരു കൂട്ടാനും ഇല്ല ന്ന് പപ്പടം കൊണ്ടയ്ക്കോളിറഞ്ഞപ്പോ ഓൽക്കത് വാണ്ട അപ്പൊ ഞാൻ ചിക് ചിക്കനെട്ത്തച്ചീനു രണ്ട് കഷ്ണം അപ്പൊ അത് പൊരിച്ച് കൊടുത്തയച്ച്ക്ക്ണ് ഇന്ന്
അങ്ങനെ പറ്റെയ്ക്കും ലെ ചിക്കനും ഇവടെ സ്കൂള് ചിക്കനും മീനൊന്നും കൊടുക് കൊട്ത്തയ്ക്കര്ന്ന് പറഞ്ഞ്ണ്
ഏഹ് ഇവടൊക്കെ പറ്റും കൊഴപ്പൊന്നുല്ല കുട്ട്യാൾ പലേ കുട്ട്യാളും പലേ കൂട്ടാനല്ലെ കൊണ്ടര അപ്പൊ പിന്നേ
അവര്ങ്ങനെ ഇപ്പൊ കയ്ക്കുമ്പോ ന്റെ എളേച്ഛന്റെ കുട്ടിന്റെട്ത്തിര്ന്ന്ങ്ങാണ്ടാണ് ഓന് കയ്ക്ക അപ്പൊ ഞാൻ ചോയ്ച്ചു ഇജ്ജവന് കൊട് കലില്ലേച കൊടുക്കലുണ്ട്ന്നൊക്കെ പറിം അങ്ങനെ
അത് ഓര് ഇവര്ക്കാണെങ്കി എൽ കെ ജി കുട്ട് കുട്ട്യാക്കാണെങ്കി വേറെ ഇതൊക്കെണ്ട് കോഴിമുട്ടീം പാലും
ആഹ് ഒൽക്കല്ലണ്ട് എൽകെജി ജി മുതല് പിന്നെ എ എട്ടാം ക്ലാസ് വരെ കിട്ടും ഇബടെ പാലും മുട്ടിം ഒക്കെ കിട്ടും
ആഹ്
പക്ഷെ ഇവടെ വല്യ കുട്ട്യാളയ്ന് വേടിച്ചൂല ഇന്റെ രണ്ടാമത്തെ മോക്ക് മുട്ട ഇഷ്ടല്ല പാല് പിന്നെ ഞങ്ങൾക്ക് പിന്നെ പാലുണ്ടാവോണ്ട് ഞങ്ങളെ തറവാട്ടിൽ പശുണ്ട്
ആഹ് ആഹ്
അതോണ്ട് പിന്നെ പാലിന് ഓര്ക്ക് മടുത്ത്ക്കണ്
ആഹ് ഇവിടെ സ്കൂള് മുട്ട വാങ്ങാഞ്ഞിനിട്ട് അവിടെ ഒര് ട്ട റോസ്റ്റ് ഉണ്ടാക്കിയാണ്ട് ഉച്ചക്കത്തെ ഫുഡാക്കി കൊടുക്കും അപ്പ എല്ലേ കുട്ട്യാളും കഴിക്കോലൊ
ആഹ്
പിങ്ങിയ മുട്ടാമ്പൊ ചെലോല്ക്ക് പറ്റാത്ത ആവുമ്പോ വീട്ട്ക്കും കൊണ്ടരും അങ്ങനെ ആ മുട്ട റോസ്റ്റ് മാഷ്മാര് അങ്ങനെ വീട്ട്ക്ക് കൊണ്ടാകാൻ പറയും അല്ലേ ബാക്കിണ്ടേല് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അത്‌
ഇവിടെ ചെറുപ്പം മുതലേ പശു ഉണ്ടാവോണ്ടേ പാലുണ്ടാവോണ്ട് ഇറ്റിങ്ങൾക്ക് മട് ത്ത്ക്ക്ണ് പാല് കുട്ച്ച് കുട്ച്ച് ചെറുപ്പം മുതലേ ആടുണ്ട് അപ്പൊ കഫക്കെട്ടിനൊക്കെ നല്ലതാണല്ലോ ആട്ടുംപാല്
അതൊക്ക
ആഹ് ബ ഇബ്ടതോൽക്കൊക്കന്നുംഇതുവരായിട്ട് കഫക്കെട്ട് ട്ട് അങ്ങന്നും ഇല്ല ഓൽക്ക് ചെറുപ്പം മുതൽ അങ്ങനെ ആ കറന്നുടനെ ആ ചൂടോട്ക്കനെ കൊടുക്കും
ആഹ്
അതോണ്ട് പിന്നെ കഫക്കെട്ടൊന്നും ഇല്ല ഇവിടെ മൂന്ന മൂന്ന് മക്കക്കും ഇത്വരെ ഇണ്ടായിട്ടില്ല അങ്ങനെ
ഉം ഇവിടെ ആദ്യം ഇണ്ടേന്ന് ആട് അപ്പൊ ഉമ്മ അതെനെ പോലെ ഇവിടെ കറക്കുമ്പോ തന്നെ കുട്ട്യാക് കൊടുക്കും ഇൻക്ക് വെല്ല്യ ഇഷ്ടല്ല ആട് ആട്ടുംപാല് ആട് ഒന്നുഷ്ടല്ല
ക്കുമ്പതന്നെ ആ കൂട്ട്ക്ക് കൊണ്ടയ്ക്കാണ്ട് തൊള്ളിക്കണ്ട് പാർന്നൊട്ക്കും കണ്ണും ചിമ്പി കുടിച്ചാ മതി ഇന്ക്ക്ന്നെപ്പൊ ഫസ്റ്റ്ത്തെമോളെ പള്ളീല് ഇണ്ടായപ്പോ കൊ ഇത്ണ്ടായിട്ട് എനിക്ക് ചൂടോടുക്കെനെ ഇച്ച് ഇഷ്ടല്ല ആ ചൊയ ആ ആടിന്റെ ചൊയ കെ ട്ടാ അപ്പൊ ഒര് ഓക്കാന വരല് ആ ഇന്നിട്ട് ഇന്നോട് പറയിം കണ്ണും ചിമ്പി കുടിച്ചാ മതി പറിം ഇന്നിട്ട് ഇച്ച് അറപ്പാക്കരം ഇന്നിട്ട് ഇച് ആ എറച്ചിം പറ്റൂലല്ലോ ആട്ടറച്ചീം പറ്റൂലല്ലേ
ആഹ് ഞാനും അങ്ങനതന്നെ ആട്ടറച്ചി ഒന്നും ആടിന്റെ ഒന്നും തിന്നൂല ഇവിടെ ഇണ്ടേന്നു ആട്
തീരെ തിന്നിട്ടില്ല അപ്പറീം പിന്നെ ഉരവേദനൊക്കെ ഇണ്ടാവും പറീം അപ്പൊ തിന്നണ്ട തിന്നാൻ കയ്യണ്ടേറീം
ആഹ് നമുക്ക് പറ്റാത്ത അതേപോലെ ഈ പെട്ടി എർചി അതൊന്നും വല്ല്യ ഇഷ്ടല്ലേന്ന് ഇപ്പൊതൊക്കെങ്ങന്നെ കൂട്ടി അത്കൂട്ടുംട്ടാ
ആഹ് ഫസ്റ്റിലൊക്കെച്ച് വേണോ ചോയിച്ച് ത്തിന്റെ അന്ന് കൊട്ന്നന്നീന് അപ്പൊ ഞാൻ ഒരു കഷ്ണം തിന്നപ്പോ പിന്നെ ഇന്ക്ക് പറ്റില്ല വയ്റ വേദന ആയിക്കാണ്ട് പിന്നെ ആകായപ്പ പിന്നെ ഒന്നും കൊടുന്നന്നില്ല പിന്നെ രണ്ടാമത് വാണോ ചോയിച്ചപ്പോ വാണ്ടാർന്നു
ഉം അത് പറ്റാത്തത്
ആൺകുട്ടിയാണെങ്കില് ആടിനെ അർക്കണം പറന്ന്കാണ്ട് നേർച്ചട്ടീനു അപ്പൊ പിന്നെ ഓന്റീന് അറത്തു പിന്നെ ആടിലേകം ഉണ്ടാക്കണ ചോച്ചപ്പോ വാണ്ടറിയേ അപ്പ പിന്നെ വേറെണ്ടാക്കിയത്
ഉം നമുക്ക് പറ്റാത്തണ പിന്നെ എങ്ങനെ നിർബന്ധിച്ചാലൽ നമ്മക്ക്ത് തിന്നാൻ കഴിയുല്ല
ആഹ് കഴിയൂലേ ഇപടെ ന്റെ രണ്ടാമത്തെ മോക്ക് മു ട്ടാന്നസാധനന്നെ ഇഷ്ടല്ല സ്കൂള് ന്ന് ഇങ്ങട്ട് കൊണ്ടരേക്കാം വാങ്ങിക്കാണ്ട് ബാഗിലിട്ട്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടരും വീട്ട്കൊണ്ടുരും
ഉം സ്കൂളന്നൊക്കെ പാലോടന്നാൽ ഞാൻ ചെല അവർക്ക് ക്ലാസൊന്നും കൊടു ത്തയക്കുല ന്റെ ഹസ്ബൻറ് ചീത്തറീം ആന്ക്ക് പറ്റീലങ്കിലും അതേപോലെ കുട്ട്യളെ ശീലക്കണോചോയ്ച്ച് പാലിനോടൊക്കെ ഭയങ്കരതാണ് പക്ഷെ പാൽപ്പൊടിയൊക്കെ ഇട്ട്ക്കാണ്ട് അങ്ങനെ ചെൽപ്പോ ചായുട്ക്കുന്നല്ല പാല് പാർന്ന്ള്ള ചായൻക്കിഷ്ട്ടല്ല്യ
ഇവിടെ കട്ടൻ ചായൊന്നും കുട്ച്ചൂല ഇവിടെ കട്ടൻ ചായ ഒറ്റ വല്യോള് തീരെ കുടിച്ചൂല കാരണം ക്കുംമ്പറി രണ്ടാമത്തോള് പിന്നെ രാവിലും കുടുക്കൂലമ്പറിം മദ്രസ്ക്കൊക്കെ പോണ സമയത്ത് ഒരു ക്ലാസൊക്കെ
ആഹ് ഒരു ചൂടുള്ള വള്ളംങ്ങനെ കുടിക്കാതെ പോയാലെ അല്ല കട്ടൻചായ പൊതുവെ കുടിക്കേണ്ടത് നല്ലതല്ല ന്നാലും കുട്ടേൾക്കൊക്കെ കുടിക്കാഞ്ഞാല്
ആഹ് ആഹ് അവൾക്ക് അവ്ളറിം ഞാൻ കട്ടഞ്ചായൊട്ച്ച മ്മച്ചേഞാ കറക്കും പറിം എന്നാപജ് കുടിച്ചണ്ടാന്ന് പറിഞ്ഞ
ഉം ഞാനിപ്പോ പൊതുവേങ്ങ കുട്ക്കലൊക്കെ വെയ്റ്റ്ങ്ങനെ കൂടിയതോണ്ടേ മോന് സിസേറിയനേനി അതോടുകൂടി പിന്നെ പ്രസവം നിർത്തിം ചെയ്തു അപ്പൊങ്ങനെ വെയിറ്റ് നല്ല കൂടിണ്
ആഹ് ഇൻക്കും അന്നെനും മൂന്നും ഓപ്രശതന്നേനു
ഇൻക്ക് ലാസ്റ്റത്താണ് ഓപ്പ്രഷം മറ്റേതിനും കൊഴപ്പല്ല്യ ക്കെ സ് നോർമലേനി ഓ ഓപ്രഷൊന്നും പറ്റൂലെലാ ഓപ്രഷൊക്കെ ഞാൻ പറ പട് സ മറ്റേതാകുമ്പോ അതാണ്ട് കഴിഞ്ഞാല് പിന്നെന്നൊരൊപ്പറേഷ നാവുമ്പോ പട്‌ച്ചോനെ അപ്പൊന്നുംമ്മളറിയില്ല പിന്നെങ്ങ
പിന്നെന്നെറിയാ ആഹ് പിന്നെന്ന വേദനണ്ടാവ
പിന്നെങ്ങനെ വേദനോണ്ട്
ആഹ് വേദന സഹിച്ചിട്ട് പിന്നെ ഇന്റെമ്മായിമാക്ക് ഇഷ്ടൊന്നു ല്ല നിർത്തണത് അപ്പ ഞാപർഞ്ഞു നമ്മളല്ല തീര്മാൻക്കോലല്ലോ മ്മള് കീറിപൊൾച്ച ങ്ങൻത്ത് കുഴപ്പല്ല പക്ഷെ കൊർച്ച് കഴിഞ്ഞാലാണ് അയ്ന്റെതറിയാറെ
അതന്നെ ഇവിടെമ്മങ്ങൻതന്നെ ഇമ്മാക്ക് ഇഷ്ടല്ല്യ നിക്കണങ്ങനെ നിന്നോട്ടല്ലാതെ സ്വയം നിർ ത്തണ്ട അങ്ങനൊക്കെണ് ഉമ്മ പറയലേ നിർ ത്താൻ ഇവിടന് ഹസ്ബൻഡ് നാട്ടില് ചെർ ചെറിയ മക്കളോണൊക്കാ നിർത്താനയക്കൂല്ല്യ പേടിയാണ് ഓരോ മാസാകുമ്പോത്തിത്ങ്ങനെ ബേജാറകും ഞമ്മക്ക് പിന്നെ ഉമ്മ വീട്ടില് തറവാടു വല്ല ആഹ് അതൊക്കെണ്ടാക്കി അതൊക്കെയീ രാവിലെ തന്നെ ഉ കുട്ട്യൾക്ക് ചോറ് ആഹ് ചോറ് വെക്കണപ്പതന്നെ ഞൻ എല്ലും എല്ലു ണ്ടാക്കും
ആഹ് അങ്ങനെയണെങ്കി സുഖാണ് അടുപ്പ് കത്തുമ്പോ തന്നെ അഹ് അടു
ആഹ് അട് അടുപ്പും ഗ്യാസുണ്ട് പക്ഷെ ചോറൊക്കെ ഞാ അടുപ്പില വെക്കല് അഇൻക്ക് ഗ്യാസ്മെ ച്ച ശെര്യാവൂല അട്പ്പത്തച്ചാല് പിന്നെ അടുപ്പതന്നെ കറിക്കുള്ളതൊക്കെ സെറ്റ് ആക്യാല് ഉം
ന്റെ ഒന്നും ആയ്റ്റില്ല ചോറ് മാത്രം കഴ് വെച്ചിട്ടുള്ളൂ
ഏഹ്
കൂട്ടാനൊക്കെ
ആഹ് ഒറ്റക്കാണ് ഇഞ്ഞിപ്പന്ന് ഞാനൊ റ്റയ്ക്കന്നൊള്ളൂ ഉച്ചക്ക്ന്ന് ഓലെപ്പവരൂല പണിക്ക് പൊയ്ക്ക്ണ്ന്ന് പിഞ്ഞി ഇച്ചാക്കംപോലെണ്ടാക്കി ക്യാ മതി ഞാനൊറ്റക്കല്ലേ ആഹ് ഇൻക്കിപ്പൊ കറി വേണന്നൊന്നില്ല ഒരു ചമ്മന്തി അര്ച്ചാലും മതി
ആഹ് ഞമ്മക്ക് അങ്ങനെക്കെത്തേലൊക്കെ മതിയാവും പിന്നെ കുട്ട്യാൾ കൊണ്ടായ വാക്കിണ്ടെലതൊക്കെ അങ്ങനെ കൂട്ടി
അനുസരിച്ച് എൾപ്പണ്ടാക്കണം ഞാന് ചെൽപ്പോ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂഞ്ഞ് ലാസ്റ്റ് കൂട്ടാനൊക്കെണ്ടാക്ക
ആഹ് ഞാന് പിന്നെ രാവിൽതന്നൊരു എട്ട് ഒമ്പെണിയകുമ്പോതിന് ഏഹ് കിച്ചൺത്തെ പണി ഫുള്ളും ഉച്ചെക്കും എല്ലേതും ണ്ടാക്കി വെക്കും
ഞാൻ രാവിലെ ഇപ്പ മോള് പോയപ്പോത്തിന് കിച്ചൺത്തെ പാത്രങ്ങളൊക്കെ മോറി തന്നു പോന്നു പ്പൊതുവെ ലോഡ് മോറാനെടെ
അതിനെ പറ്യ തിന്നീല്ലെങ്കിലും ഈ പാത്രങ്ങ നെരക്കാണ്‌ലെ അതു ഇവിടുന്നാ വന്ന് കൂടുന്നാവ
രാവിലെ നീച്ചു വരുമ്പൊ വീതനയ അടു പ്പൊക്കെ കാണ നല്ല ചൊറുക്കാക്ക പിന്നങ്ങട്ട് ആകങ്ങട്ട് ആഹ് രാത്രി കെടക്കുമ്പൊ ഇമ്മളൊക്കെ നേരാക്കി പോകും പിന്നെ രാവിലെ നേരംബെൾ ത്ത് കഴിഞ്ഞ പിന്നൊക്കെ ആകിങ്ങണ്ട് കലപിലേക്ക്
ആഹ് അയിന് ചെലോലൊക്കാണ് വേഗ ആള്ണ പാത്രങ്ങൾ അപ്പൊക്കെപ്പളെ കയ്യും കാണെ ന്റെ കയ്യിന്റെ ഈ എടലേ ങ്ങനെയീതുണ്ടായിട്ട് വള്ളം തട്ടിട്ട് അവ്ടന്നട്ട് അലിഞ്ഞ് ഇതായ്ക്കണ് എന്നിട്ട് ഇങ്ങിട്ട് ഒരു കവറിട്ട് കവറിട്ട്കാണ്ട കൈകല് ഓരോന്ന് ഓരോന്നൊന്നും കയ്കാൻ പറ്റില്ല കൊറച്ച് പണിണ്ട് അപ്പലും കൂടി കൂട്ടി അങ്ങനെ കയ്കൂള്ളൂ
ആഹ് എനിക്ക് കയ്യ്മ്മെ കുത്തിപ്പോത്തുണ്ടല്ലേ കുയ്നകം പോലെ ഇണ്ടായിട്ടിപ്പോ ഇന്നലൊക്കെ മോളെന്നെയാന്ന് തൊട ക്കലും പാത്രംമോളെക്കെ മോളന്നെയാണ് ചെയ്തത്
ഉം അത് ഭയങ്കര ഇതാണ് തട്ടിട്ട് മുയുവന്ന അതന്നെയ്ക്കാരാ
ആഹ് തട്ട്ണ് വരുത്താണ് എത്ത സൈക്കില് അപ്പ ഇന്നിപ്പൊ ഒരി മീന്ക്ക് ഉള്ളി തൊളിച്ചാവേണ്ടിട്ട് നിന്നപ്പ അയിനുംകൂടി വെയ്ക്കണില്ല അപ്പ ഇനിപ്പ എങ്ങനാ തൊലിച്ചഴതി കുത്തിർക്കാന്
ആഹ് എനക്കറിയ എനക്ക് അതല്ലേ കാ കയ്യിന്റെ എടക്കെ ഒണ്ടാവല്ലെ എട എടേൽ കൊറച്ച് തടിണ്ടായിട്ട് അവിടെ എടല്ലാഞ്ഞിട്ട് അതിങ്ങനെ കാണിച്ചിട്ട് ഡോക്ർ അറിയണ്ടേ വെള്ളം തട്ടാതൊക്കെ നമ്മളിപ്പൊ എങ്ങനെ വെള്ളം
ആഹ് ഇന്നോടന്നെ പറയണത് വെള്ളം ഉപയോക്കാതെക്ക സോപ്പ് ഉപയോക്കാക്ക സാബൂന ഉപയോക്കാക
അപ്പൊ ഞമ്മക്ക് ഞമ്മളിപ്പോ അങ്ങനെ നിക്കാൻ പറ്റൂലല്ലോ ഏകുന്നേരം തിരുമ്പലും അതന്നല്ലേ വെള്ളത്തിള്ള അങ്ങനെ ഇണ്ട് പിന്നെ മഴ ഇണ്ടോവിട
ആഹ് മഴെന്നെയേനു രാവിലോക്കെപ്പ ചാറികൊണ്ടേണ്ടേനു
ആഹ് ഇന്ന് രാവിലെ ഒക്കെ ഒരു വരു തന്നെ പിന്നെ ഇപ്പൊ തൊടങ്ങി നല്ല മഴെന്നെയാണ് രാവിലെ കാണുമ്പൊ വിചാരിച്ച് വെയില് കാണുമ്പോ അപ്പൊ എന്തേലൊക്കെ മ്മള് വേറെ എസ്ത്രെ എന്തോന്ന് എടുക്കാം വിചാരിച്ചാല് അപ്പൊ ചെലപ്പ അങ്ങന ഞാൻ അങ്ങനേണ് ചെലപ്പൊ അരി വ കയ്ക്കാൻ നിന്നാലോ ചെലപ്പൊ കെയ്കിടെ വണ അപ്പതന്നെ മഴേയ്യും അതേപോലെ എന്തെങ്കിലൊക്കെ അധികം തിരുമ്പാനൊക്കെ നമ്മള് പൊതുപ്പൊക്കെ അതൊക്കെ സർപ്പിലിട്ടച്ചാ അപ്പൊ തൊടങ്ങും മയാ
മഴന്നേനു പിന്നെ ഇപ്പങ്ങട്ട് മഴ കുറഞ്ഞക്കണു ഇപ്പല്ല
ഉം ഇപ്പളുണ്ട് കുട്ടികളൊക്കെ അങ്ങനെ ഉം മഴേത്തന്നേണ് പോവിണ്ട കൊട ചൂടിയാല് ഒക്കെ നനയ് ഇങ്ങക്ക് പിന്നെ വണ്ടി വരണതോണ്ടിലെ സുഖാണ് അങ്ങനെ ഇത്ന് വണ്ടീല് പോവാൻ മാത്രം ഇല്ലാണു കൊറച്ച് നട ക്കാനുള്ളൂ ആഹ് പിന്നെ ആഹ് എന്ന ശരി ആയികോട്ട